ഹലോ
ഇപ്പേട്ടെര്ന്ന് ഹലോ ആഹ് ക്ലിയറാണ് എന്തുവാ വിശേഷം? ഇവടിം സുഖം തന്ന്യാണ്.
ആഹ് ഓക്കെ എന്താ അവടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല വോയിസ് ഇന്ന് ഇന്ന്പ്പോ ലീവാണല്ലോല്ലെ മ കക്കൊക്കെ ലീവായത് കൊണ്ടെന്നെ എല്ലാരും വീട്ട്ല്ണ്ട്ല്ലേ.
ആഹ് അതെ യതെ ഭ ഭയങ്കര ഒച്ചപ്പ വീട്ടില്
ആണ്ല്ലേ അയ് ശെരി അപ്പൊ നല്ല സൗണ്ട് കേക്ക്ന്ന്ണ്ടേ അപ്പൊ എഹ് മക്കളൊക്കെല്ലാരും കൂടു കുടുബം രസാണല്ലോല്ലെ എവിടെണ്
അത് ആഹ് ഞാനിപ്പോ ഈ വെക്കേഷനല്ലേയ്നോ വെക്ക നമ്മക്ക്സ് നാല് ദിവസം ഒഴിവല്ലേനോ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നത് മുഹറം
ആയി ശരി ആയി ശരി ആഹ് ഓക്കെ അപ്പൊ ന നമ്മളെ വി നമ്മളെ വീട്ടിലാകുമ്പോ പിന്നെ
ഒച്ചയാവുമ്പം പിന്നെ നമ്മക്ക് എല്ലാം ഉണ്ടാവും പിന്നെ നമ്മക്കു ഒരു ശ്രദ്ധ ഉണ്ടാവും നമ്മുടെ വീട്ടിലായി കഴിഞ്ഞാൽ
ആഹ് പറയാണ്ടോ പിന്നെ ഫുൾ ഫ്രീെഡം കിട്ടിയ പോലെയാണ് അല്ലേ
ട്ടെ മ്മ ഇമ്മച്ചീന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച്ക്ക്
ആഹ് അതന്നെ അതന്നെ വീട്ടിലെത്തുമ്പോ ഉമ്മച്ചീനെ മോതലാക്കും
അതെ പിന്നെ ഈ പെണ്ണിൻ്റ വീട്ടിലാവുമ്പ പിന്നെ നമ്മള് അവിടുന്ന് ഭയങ്കര കെയറിങ്ങ് ആയിക്കാരം അവര് മക്കളെ
അതെ അതെ അതെ അതെ വീട്ടിലെത്തിയാ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്യാ അല്ലെ
ആഹ് അതെ
അതെ മയണ്ടടാ അവിടെ
ഇല്ലില്ല ഇന്ന് നല്ല വേയില
നല്ല വെയ്യിലാല്ലേ ഇവിടെ നല്ല മൂടലായ്ക്ക്ണ് മയ പെയ്തിട്ടില്ല മഴ പെയ്യാൻ കൊതിയായി പോയി ഇന്നലെ ജസ്സ്റ്റ്
ആണോ ഞാൻ പറയാ നമുക്ക് മഴ എങ്ങനെ കിട്ടാതായാൽ നമുക്കിനി അങ്ങ ട്ട് വെള്ളത്തിന് നല്ല ശ
ആഹ് അതെ
പീത്തക്കെ നമ്മള മുല്ലപ്പെരിയാറ് പൊട്ട്ന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമാണിത് മുല്ലപ്പെരിയാർ പൊട്ടാനായിട്ട്ണ്ട് മേ ഡാമ് ക്കാനായിട്ടുണ്ട് എന്നൊക്കെ പറയണ ആ ന്യൂസ് വരുന്നൊരു സമയാണിത് പക്ഷെ ഇപ്പൊ അങ്ങനത്തെരു സംഗതിയേ ഇല്ല
ആഹ് ഇല്ല ഇല്ല ഇനിയിപ്പ എന്താ അറിയോ ഒരു അതാത് ഓഗസ്റ്റ് ഒക്കെ ആയി തൊടങ്ങിയാ ചിലപ്പോ നല്ല മഴ ഉണ്ടാവും കാരണം ഇതുപോലെ തന്നെയാ എല്ലാ എല്ലാരിക്കും പക്ഷെ മയക്കാലം എന്ന് പറയുമ്പോ മഴ പെയ്യണല്ലേ കണ്ടിന്യൂസായിട്ട് പെയ്തിട്ടില്ലെങ്കിൽ ഒന്നര ഒരു ദിവസെങ്കിലും ഇടവിട്ട് പെയ്യണം അതായത് അതാണ് അതിന്റെ ഒരു നൊസ്റ്റു ഒരു നമുക്കൊരു ഓർമ്മയാണല്ലോ ഓരോ കാര്യങ്ങൾ ഓർക്കാനെ ഈ മഴക്കെ പെയ്യുമ്പം നമുക്ക് പ ആ പഴയകാല ലൈഫുകളും അതുപോലെ സ്കൂളിൽ പോയ കാര്യങ്ങളും പിന്നെ മഴ പെയ്താൽ നല്ല മൂടി പൊതച്ച് ഉറങ്ങാനക്കെ പ്രത്യേക ഒരു സുഖ
അതെ അതെ ആഹ് ഞമ്മളെന്നൊക്കെ പറഞ്ഞാല്ല് സ്കൂൾ വിട്ട് വരുമ്പോ
ക്ക് ഭയങ്കര ഇഷ്ട്ടാ
അഹ് സ്കൂളൊക്കെ വിട്ട് വരുമ്പളെ എന്താ പറയാ ഇങ്ങനെ വെള്ളക്കെ തെറി പ്പിച്ച് ഇനിപ്പൊ കൊട ഇണ്ടെങ്കിൽ കൂടി കൊട എടു ക്കാതെകാരം
ആഹ് അതന്നെ എടുക്കൂല മഴ അതായതല്ലാ മഴ നാല്ല് നമ്മള് കൊട തൊറക്കൂല്ല അത് നനയൂല്ലോന്ന് വിയാരി ചിട്ട് അങ്ങനെയുള്ള കൊറെ ഇത് ഇണ്ടായിന് എനിക്കൊക്കെ തൊറക്കൂല്ല ആഹ് അതെ അതെ അതെ നനയൂല്ലോ ആഹ്
പിന്നേക്ക് പിന്നെ നമ്മള് ഇങ്ങോട്ട് വരും ഇങ്ങട്ട് വര്വാണെങ്കി എന്തായാലും കൊട തൊറക്കൂലോ ഫുള്ള് നനഞ്ഞ് വരും പിന്നെ ബുക്കിനൊക്കെ ആണെൽ ബുക്കൊക്കെ നമ്മള് ഒരു കവറിൽ ഇട്ട്ങ്ങാണ്ട് അങ്ങനെയല്ലേ കൊണ്ട് നടക്കല്ല് ബാഗില്ല് ആഹ് ആഹ് അപ്പ നനയൂല ബു ബുക്കിന് അങ്ങനൊരു സേഫ്റ്റി ഇണ്ട് അപ്പൊ പിന്നെ ഇപ്പോ ബാഗ് ഗ് നനഞ്ഞാലും കൊഴപ്പല്ല എന്നുള്ള നെലയ്ക്ക് നമ്മള് നനഞ്ഞ് ഇങ്ങട് പോരും
പിന്നെ ഇപ്പ ഈ തോടിന്റെ സൈഡി കൂടെയൊക്കെ പോരണെന്നുണ്ടെങ്കില് ആ തോട്ടിലേക്ക് കൊറെ കല്ലെടുത്ത് എറിഞ്ഞ് ആ വെള്ളം ഇങ്ങനെ പൊന്തി വരണേക്കെ നോക്കി നിന്ന് കാരണം ചെല ടൈമില് കണ്ടിന്യൂസായിട്ട് അന്നിങ്ങനെ ലീവ് ഒന്നും തരൂലാർ ന്നല്ലോ ഇപ്പഴല്ലേ നമുക്ക് ഒരു കണ്ടിന്യൂസ്
ഇങ്ങന്
കൊറവായിരുന്നു എത് ആഹ് എത്ര മഴ പെയ്താലും ആഹ് അതന്നെ അതന്നെ എത്ര മഴ ആയാലും ഇഷ്ട്ടാണ് പോവാന് അന്ന് അങ്ങനെ ലീവുകളും ഇല്ലേ ഇപ്പൊ രണ്ടീസം കണ്ടിന്യൂസ് സായിട്ട് മഴ പെയ്താ നമുക്ക് ലീവ് തരുന്നുണ്ടല്ലോ അതൊക്കെ നല്ല ആഹ് അതെ പോ അതെ അതെ അതെ അതെ അതെ ആഹ് പിന്നേന്ന് പറഞ്ഞാ അന്ന് അങ്ങനെ പ്രളയത്തിന്റെ പ്രശ്നങ്ങളൊന്നുല്ലാ ഇ ഇപ്പൊക്കെ മക്കള് വാഹനത്തിൽ പോണവരും ആഹ് അങ്ങനക്കെ ആവുമ്പോ നമുക്ക് ഈ ഓവറായിട്ട് ആഹ് അതന്നെ ആതേ ചുരുക്കാണ് അതെയതെ ഓവറായിട്ട് മഴ പെയ്താലും മക്കള് വണ്ടീല് കേറിയ കേറണതും അവര് എറങ്ങണെ സ്റ്റോപ്പില് എറങ്ങി പിന്നെ വാണങ്കി വീട്ടിലേക്ക് ചെറിയൊരു ദൂരക്കെ ഇണ്ടാവും ഉള്ളിലോട്ടുള്ളതെ നടന്ന് പോണ്ടേ ആഹ് അപ്പൊ അതൊക്കെ മക്കക്ക് ബുദ്ധിമുട്ടാണ് കൂടുതലും മഴ പെയ്യുമ്പളേ മഴ പെയ്താ നമുക്കെന്താണ് വീട്ന്റെകത്ത് സേ്യ്ഫ് ആയിരിക്കാന്നുള്ളതാണ് വീ ട്ട്ലന്നെ സേയ്ഫ് അല്ല മഴ ഓവറായി പെയ്താല് ഇപ്പൊ മരം വീയും
ഇല്ലായിരുന്നുട്ടോ മഴേ മഴ പെയ്താലും എന്താ പക്ഷെ ഇപ്പത്തെ കാലത്ത് നമുക്ക് നാട്ടി മഴ പെയ്തു കുട്ടികള് സ്കൂളില് പറഞ്ഞേക്കാനൊക്കെ നമുക്ക്
ആഹ് പേ പേടിയാണ് ഇപ്പൊ അവിടെ ആയ എന്താറിയോ മഴ പെയ്താലും ഇടി വെ ട്ടിയാലും മ അത്ര പേടില്ല സ്കൂളിലായാല് കേ നമ്മള് വീട്ടിലാണെങ്കി അവര് ഒരു ഇടി വെട്ടിയ നമ്മള അടുത്ത് ഒ ഒട്ടി പിടിച്ചിരിക്കും പക്ഷെ ഇന്റെ മക്കളൊക്കെ പറയും ഇ ഇടിയൊക്കെ വെട്ടണെ ഞങ്ങക്ക് ഇഷ്ട്ടാണ് ഞങ്ങള് ചാടി കളിക്കും ക്ലാസ് കാരണം അവ്ടെ കൊറേ ആൾക്കാര് കൊറേ കുട്ട്യള് രാ ഇരുട്ട ആയിട്ട് റൂമ് ക്ലാസ് റൂമ് അപ്പൊ ടീച്ചർക്കുണ്ടാവും അപ്പൊ നമുക്കൊക്കെ അറിയാലോ അമ്മള് പഠിച്ച ടൈമ്
അതെയതെ കൂടുതലായിട്ട് ആഹ് നമ്മക്ക് ന ഇപ്പ ത്തെ കാലത്തയ്ന് ഇപ്പ എല്ലത്തിനും പേടിയാണ് മാതാപിതാക്കൾക്ക് കുട്ട്യളെ പൊറത്തു വിടാൻ എന്തെക്കെ ന്യൂസുകളാ നമ്മള് കേക്ക്ന്നത്
അതന്നെ
ഇപ്പൊ ആഹ് ഈ ഇപ്പൊ പെൺകുട്ട്യളെ ഇന്ന്പ്പോ സ്പെഷ്യല് ഇന്നലെപ്പോ ഇന്നലേ ഫുഡൊക്കെ ഇണ്ടായിരുന്ന് ഇന്ന് ഇപ്പ അങ്ങനത്തെ സ്പെഷ്യലൊന്നും കാണാനില്ല പിന്നെ അമ്മള് അമ്മള വീട്ടിലെത്തിയാ പിന്നെ അടുക്കളയിലോട്ടൊന്നും പോയി നോക്കൂലല്ലോ
പോയി നോക്ക
ഞാന് അടിച്ച് വാരി തൊടച്ച്ങ്ങാണ്ട് ഇങ്ങനെ വെർ ആഹ് അടി ച്ച് വാരി തൊടച്ച്ങ്ങാണ്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കും
ആഹ് അത് അതാണ് അതാ നമ്മള് പറയാ എപ്പളും ഈ അമ്മ അമ്മമാര് സ് സ്നേഹാന്ന് പറയണത് അളക്കാനാവൂലാന്ന് പറയല്ലോ നമ്മള് ഏഹ് അതായത് അതിന് അളവില്ല ഒരു അളവ്കോല് വെച്ചിട്ട് അതിന് നോക്കാൻ പറ്റില്ല
പിന്നെ ഇന്നലെ നോമ്പകല്ലേനു അപ്പ ഇന്നലേക്ക ആയപ്പോ ഞാന് ആഹ് കടികളൊക്കെ ണ്ടാക്കാനായി ക്കെ ഞാൻ ഹെൽപ്പെയ്തിരുന്നു ട്ടോ അപ്പൊ കടികളൊക്കെ ഉണ്ടാക്കാള്ള ഡ്യൂട്ടിയൊക്കെ ഇനിക്കേക്കാരം പക്ഷെ ചോറ് കറിക്കെ നമ്മളോ അവിട്ന്ന് ചെയ്ത് പോയിരുന്ന അപ്പൊ പിന്നഞ്ഞ് ഇവ്
അതേഅതെ എത്രേസ് പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെണെ ഹെൽപീതു കൊടുക്കു അല്ലേ അത് പിന്നെഇമ്മാര് പറീം ഇങ്ങളൾണ്ടാ ക്കളീ അതുങ്ങള്ണ്ടാക്കിയാലാ രസംന്നറി ഇപ്പത്തെ കടികളൊക്കെ ഏഹ് അവർക്ക് നല്ല മീൻകറി ആഹ് നല്ല തേങ്ങരച്ച കറികള് ഇതൊക്കെണ്ടാക്കാ ഓൽക്ക് നല്ല കൈപ്പുണ്യെകാരം ഓൽക്ക് ആഹ് അത് നല്ല രസേകാരം
നല്ല ഓൽക്കൊരു നിർബന്ധം ഉണ്ടാവൂലേട്ടോ ഇങ്ങള് ഇജ്ജ് എവടെന്നുഅറീ ഏടെ ഉം അടി പിന്നെ ഏഹ്
ഓ രണ്ടീസം
ഉം അന്നേ നിക്കൊള്ളൂ അപ്പം അപ്പൊ കൊറച്ചേരം പിന്നെ അനിയത്തിമാര് ക്കണ്ട്
ആഹ് അതെ അനിയത്തിമാരൊക്കെ എങ്ങനെ എന്താ ഫിലിമൊക്കെ കാണോ അനിയത്തിമാരൊക്കെ കൂടിയാല് പുറത്ത് പോവോ
പുറത്ത് പോണ ഇപ്പ ഞാ നാളെ നയിപ്പോ ഒന്ന് കെഎസ് ആർ ടിസിി പോയക്കാലേ സൗജര്യ ഇല്ലേ അപ്പൊജെസ്റ്റ് ഒന്ന് അത് നിർത്തലാക്കണതിന്റെ മുമ്പേ നിെർക്കലാക്കണേന്റെ മുമ്പ് ഒന്ന് പോയി നോക്കാ എന്ന് വിചാരിച്ച് നിക്കക്കുന്നുണ്ട് കോഴിക്കോടോ അങ്ങോട്ട്ടുക്കെങ്കിലും പോണം ന്ന് കരുതുണ്ട് എന്തേച്ചാൽ ഇപ്പൊ എല്ലാർ അല്ലാതെ പോയി പക്ഷെ ഒരു കണക്കിന് അത് നല്ലതാണാണോ ഒരു കണക്കിന് നമ്മള ഇവിടുത്തെ ബസ്സുകാരക്ക് ആലോചിക്ക പോ ഒരു കണക്കിന് അവർക്ക് നല്ലോണം ബാധിക്കുന്നുണ്ട് എന്താ വച്ചാല് എല്ലാ സ്ത്രീകളും നമ്മള് കെ എസ് ആർ ടി സി ആലോചിച്ചുനിക്കും
ഉം ആഹ് പക്ഷെ എന്ത നമ്മള ഇവിടെയൊക്കെ കോമൺ ആയിട്ട് ഇതില്ലല്ലോ
ഇല്ല നമ്മക്കില്ല പക്ഷെ അതല്ല ദൂര സ്ഥലങ്ങളിലൊക്കെ വരുന്നവർ അവർ കൂടുതലായിട്ടും ആഹ് അങ്ങനെയൊക്കെയാണ് പിന്നെ പറഞ്ഞാല് വെ ഇപ്പൊ ഞങ്ങളായാലും ഇപ്പൊ വെറുതെ പോവാണ് അല്ലെ വെറുതെ ഒരു യാത്ര അങ്ങനെയൊക്കെ ചിന്താഗതികൾ വരും ആൾക്ക കാർക്ക് വെറ്തെ ആഹ് ആഹ്
പിന്നെ എന്തൊക്കെ
പിന്നെന്തൊക്കെയാടാ ആഹ് മുരിങ്ങൊക്കെ ഉണ്ട് മുരിങ്ങ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചീര അങ്ങനത്തൊക്കെ കാറണ്ട് പക്ഷെ നമുക്ക് ഇൻക്ക് അതുകൊണ്ട് വലിയ താല്പര്യം ഇല്ലട്ടോ ങ്ങനെ ഉപ്പേരിയൊക്കെ മുരിങ്ങക്കുപ്പേരി ഒക്കെ വക്ക വെച്ചാലും എനിക്ക് ഇഷ്ടം പിന്നെ താളി നിങ്ങക്ക് അവിടെ തളിപ്പംന്നല്ല പറയാ ഈ കഞ്ഞിവെള്ളം പക്ഷെനി വല്ലാ താല്പര്യം ഇല്ല താളി
ഇല്ല അല്ലെ ഏ എനിക്കൊക്കെ താളിപ്പ അല്ലേക്ക് നല്ല ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ പൊച്ചതൊ നല്ല ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷൻ അത്‌ അയ്ലേക്കൊരു പപ്പടം കൂടെ ഒക്കെണ്ടങ്കി സെറ്റ സാധനം എനിക്ക് നല്ല ഇഷ്ട ഞാൻ അങ്ങനെ തെളുത്തലൊക്കെ കിട്ടിയാല് ആഹ് മുരിങ്ങ നല്ല തെളുത്തല ഉണ്ടാവല്ലോ മൂ കാത്തെ ആ ഞാൻ ഒറ്റക്കാണ് ആ സ്വന്തം വീടാണ് ഇവിടെ ഒറ്റക്ക് തന്നെയാണ് അപ്പൊ മക്കളിപ്പ ഇത്പ്പല്ലാരുംണ്ട്. ആഹ്, ഇന്നിപ്പോ എല്ലാരുംണ്ട്. അപ്പൊ പിന്നെ വ ചെറിയോള് അംഗര് വാടി പോയി ണ്ട് അവക്ക് ഇന്ന് ഞാൻ പോണ്ടാ പറഞ്ഞു അയ് പക്ഷേ വേണ്ട പോവണം. നിർബന്ധാ
ആഹ് അപ്പൊ പിന്നെ പോവന്നെ നല്ലത്. ഇവടെ വന്നാ ഏതാലും ന എല്ലാരും പാടെ കൂടുമ്പോ ഒന്നെങ്കി കച്ചറേ കലമ്പോ ങ്കിലും ഉണ്ടാവും.
അപ്പൊ ഞാന് ന്ന് രാവിലെ തന്നെങ്ങനെ മടി പിടിച്ചിര്ന്ന്ർഞ്ഞി ഞ്ഞിപ്പോ പർഞ്ഞേക്കാനാവൂല ഇന്ന്ന്ന്ള്ള സ്ഥിതിയ്ക്ക് അപ്പം അവൾക്ക് പോവണം ഓക്കിഷ് അവടെ പോയാന്താ നല്ല പ്രോട്ടീനായിട്ട്ള്ള ഫുഡ്കൾ കറക്റ്റ് ഒറക്ക്
ആഹ് അതൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് നിങ്ങൾ കൊണ്ടാക്കലാണ് കൊണ്ടാ ആ ഒര് ബുദ്ധിമുട്ടേണ്ടാവല്ലേ
ആഹ് അത്രേണ്ടാവൊള്ളൂ പിന്നെവടെ അഞ്ച് മിൻറ്റേ ദൂരൊള്ളൂ അതോണ്ടത്രരു ദൂരേല്ല്യ. ദൂ കുറേ ദൂരള്ളമാര്ക്ക് അമക്ക് തോന്നൂല്ലാ
ഓല് കൊണ്ടോവു
ആഹ് ഇന്നവരാ പോയതാ ഇന്നോരാണ് പോയത്. അപ്പൊ ഇൻക്കിങ്ങനെ നല്ല റോഡ് സൈഡായോണ്ട് നല്ല വണ്ടികള് വെരും ഇതിലാട്ടെ. ഇൻക്കൊരു പേടിണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞറാശം അവൻ തന്നെ ആക്കിയപ്പോ ഞാൻ പർഞ്ഞു നോ ഈ ശനിയാഴ്ച്ചിം കൂടി ജി ആക്കിക്കോന്നർ ഞ്ഞി ഞാന് നട്ത്തിപ്പിക്കാൻ പറ്റൂല്ല വള് പായും വണ്ടി ഏയ് റോട്ട്മ്മന്നേ പിന്നെ ആഹ് അപ്പം ഞാ ഇടുത്ത് കൊണ്ടാവാറാ ആഹ് കുട്ട്യെളെ ഓൽക്ക് വണ്ടി എങ്ങനെ വെരാന്ന് പറയാൻ പറ്റൂലേയ്. അഥവാങ്ങാനും നമ്മ ആശ്രദ്ധ മൂലം എന്തേം പ
ഉം, ഉം ആഹ് പിന്നെപ്പോ ഒന്നു നോ ക്കീട്ട് കാര്യല്ല
അപ്പ പിന്നെ എങ്ങനായാലും കുട്ട്യെളെ ചെറിയ കുട്ട്യെളെ പറഞ്ഞേച്ചീ യ്യവടെണ്ടായിട്ടെന്തിനേ പോവാതെന്നത് ചോയിക്കൂല്ലേ കു ട്ട്യെളെ കുട്ട്യെളെന്തിനാ പർഞ്ഞെയ്ച്ചേ ന്നെയ്ക്കാരം ചോയിക്കാ. എന്തേര്ന്നു പണീന്ന് ചോയിക്കും. പക്ഷെ അമ്മളൊരു ദിവസം ചെലേപ്പം ഇങ്ങനെ ആഹ് ഒരു ദിവസെങ്കിലൊരു ദിവസം ഓരു പോ പോട്ടെന്നേര്ച്ച്
അല്ല ഓൽക്കു കുട്ട്യാൾ ആഗ്രഹമായിരിക്കും
അതെ അതെ കാക്കു ആക്കി എന്നാ മതീന്ന് പറയും അപ്പൊ അങ്ങനെ പർ ഞ്ഞേച്ചതാ.
എന്നാൽ പിന്നെന്താടാ
ന്നാ പിന്നെതാ ഓക്കേടാ ന്നാ വിളിയ്ക്കാ, ഓക്കെ ആഹ് ഓക്കേ ഓക്കേ.